ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് എന്തേ ചോറൊക്കെ കഴിച്ചോ ആഹ് ആഹ് എവിടെലും യാത്രയൊക്കെ പോയാരുന്നോ
ഉം പോയാരുന്നു
ആഹ് എന്നാ ഏത് സ്ഥലത്താ പോയേ എവിടെയാ
കൊടൈക്കനാലി
ആഹ് ആഹ് ഇപ്പൊ അടുത്ത സമയത്താണോ പോയേ
ആഹ്
ആഹ് എങ്ങനുണ്ടായിരുന്ന്
അടിപൊളിയേനി
ആഹ് അത് ശരി എങ്ങനെ ഫാമിലി ആയിട്ടാണോ പോയേ
അതെ എല്ലാരും ഇണ്ടാവുമ്പൊ ഒരു രസാണല്ലോ പോണത്
ഓ ഓ ഓ എത്രൊവസത്തെയാ
മൂന്ന്സത്തെ
ഓ അത് ശെരി ആഹ് ആഹ് എങ്ങനെ ഉണ്ടായിരുന്ന് നല്ലയാണോ
നല്ല എൻജോയ്മെന്റ് എല്ലാരും കൂടി ഒരു ബസിന് പോയി
ഓഹ് ഓഹ്
അങ്ങനൊക്കെ അടിച്ചു പൊളിച്ചു പോന്ന് ഉം പൂവൊക്കെ ഇണ്ടെയ്നി എന്നെ അയിന്റെ ഓരോര്ത് ഇണ്ടേനി
ഉം
പിന്നെ ചെലാ ടുത്ത് നല്ല വെയിലേനി ചെലോടത്ത് നല്ല തണുപ്പേനീ
ഓ അത് ശെരി ഉം ഉം മറ്റേ മൈസൂറെങ്ങും പോയില്ലയോ
ഇല്ല ല്ല
ആഹ് കൊടൈക്കനാല് മാത്രവ
ഉം ഉം
ഓ അത് ശെരി ചോറൊക്കെ കഴിച്ചോ ആഹ് ആഹ് കഴിച്ചു കഴിച്ച്
എ ഇന്ന് ചെമ്മീന് റോസ്റ്റ്
ഓ അത് ശെരി ആഹ് ആഹ്
ഔടെ
ആഹ് അവിടെ ഇവിടെ മീൻ വറുത്തത് ചൊമന്ന മീനെ
ചോക്കുന്ന ആ മനസ്സിലായി
ഉം കിളിമീൻ
ആ അവ്ടെ കിളിമീനാ പറയല്
ആ കിളിമീനല്ല ഇവിടെ ചൊമന്ന മീനെന്നാ പറയുന്നെ ഞാൻ മനസിലാവാൻ വേണ്ടി കിളിമീനെന്ന് പർഞ്ഞ്
ഏ വ അ അയിന് അതല്ലവിടെ പറയല്
ആഹ് അയ്എന്തോ പറയുന്നേ എന്തോ
പുതിയാപ്പ്ള കോര
ഓഹ് അത് ശെരി ആഹ് ആഹ് ഞാൻ അത് ആദ്യായിട്ടാ കേക്കുന്നേ ആഹ് ആഹ്
പിന്നെ വേറെന്തൊക്കോ പേരുണ്ടയിനി
ഓ അത് ശെരി ഒത്തിരി യൂണ്ട് ഒത്തിരി യൂണ്ട്
പലെ നാട്ടിലും പ പലേ പേരുവാ
ആ പല പേരുകളാ ആഹ് അന്നാന്ന് ഏ ചെമ്മീന് കൊഞ്ച് നല്ലി പറയും നമ്മള് കൊഞ്ചെന്നാ പറയുന്നത് കൊഞ്ച്
ഏ ചെമ്മീന്നോ
ആഹ് ചെമ്മീൻനല്ല പറയുന്നേ ഇവിടെ കൊഞ്ച്
ഉം
ഉം ഉം
അതാണെയ് ഓരോ ഫിഷിനെയും
ആഹ് ഓരോ പേരുകളാ പറയുന്നെ ഉം ഉം പിന്നെ ഇനി വൈകിട്ടത്തേനുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കോ അതോ വെളിയിന്നാണോ സ്നാക്സാണോ
അത്‌ ഇവിടന്ന് ഉണ്ടാക്കും വെളയിന്നും കൊണ്ടരും ചെയ്യും
ഓഹ് ശരി ഉം ഉം
പോപ്കോണ് ണ്ടാക്കും
ഓ അതുണ്ടാക്കോ എളുപ്പാണോ
ആഹ് എൾപ്പാണല്ലോ അത് കടേന്ന് കിട്ടും മറ്റേ സാധാ തൂക്കി വാങ്ങ്ണേ
ആഹ് ആഹ്
അപ്പം പാന് വെക്കാ എന്നിട്ട് അയിക്ക് കൊർച്ച് വെളിച്ചെണ്ണ ഒയ്ക്കാ കൊർച്ച് ഉപ്പ്ടാ പിന്നയ് ക്ക് കൊർച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് എൾക്കാ എന്നിട്ട് അതിക്ക് പൊപ്കോൺന്റത് ഇട്ടൊട്ക്കാ പിന്നെ അത്‌ മൂടി വെക്കാ ന്നിട്ടത്ങ്ങനെ പൊട്ടും ന്നിട്ടത് ഇട്ക്കാ തൊർക്കാ കൊർച്ചയ്ഞ്ഞിട്ട് അപ്പൊ റെഡിയാവും
ഓ ഓക്കെ ഓക്കെ ഉം ഉം എ വേടിക്കുമ്പോം വേടിച്ച് കഴിക്കുന്ന പോലെ ഇരിക്കുവോ നമ്മള് ഉണ്ടാക്കിയാലും
അടിപൊളിയാ നമ്മള് ഉണ്ടാക്ക ക്കാണേ ഒന്നുംക്കൂടി രസം കൂടും
ഓ ഓ അത് ശെരി ആഹ് ആഹ് അഹ് വൈകിട്ടത്തേനന്ന ഉണ്ടാക്കുന്നേ
എപ്പളുംണ്ടാക്ക മഴപെയ്യുമ്പളും ഓക്കെ
ഓ അത് ശെരി ആ രാവിലെ എന്ത് വായിരുന്ന
രാവിലെ ദോശ
എന്ന ദോശയുടെ കൂടെ കറിയോ
കടലക്കറി
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ രാത്രിയിലത്തേനെ ഇനി എന്തു വേണാ
യാത്രക്ക് എന്താ അറിയില്ല
ആഹ് ആ ശരി
കൊണ്ടെരണം
എന്തോ
കൊണ്ടുവരണം
കൊണ്ടുവരണോെന്നോ
ആഹ്
അപ്പ അവിടൊന്നും വെക്കത്തില്ലെ
വെക്കത്തില്ലാന്നല്ല ഏഹ് ഫാദറെ
ഓ ഓ ഓ വെളീന്നാ കൊണ്ടുവരുന്ന അല്ലേയൊ.
അ ആഹ്
ആഹ് ശരി ആ പിന്നെ പിന്നെ സിനിമയൊക്കെ കാണാൻ പോവോ?
ഞൻ രണ്ട് മൂവി കണ്ട്ണ്.
ആ ഏതാ മൂവിയാ കണ്ടേ?
ഒന്ന് സർവ്വമായും ഒന്ന് വായറ്റു.
ആ ഞാൻ സർവ്വംമ്മായ കണ്ട് വാഴറ്റു. കണ്ടില്ല.
എങ്ങനാ ആഹ് അടിപൊളിയാണ് സങ്കടവും സന്തോഷും ഒപ്പാടൊരു കൂടി.
പറയാക്കത്തില്ല അതിൊക്കെ കൊറെേ തമാശകള് പിന്നെ ചെലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. ആ പെണ്ണെങ്ങനെ അയാളെ- കണ്ട് അങ്ങനെ ഇഷ്ടപ്പെ എങ്ങനൊ ഇഷ്ട ആ മരിക്കുന്ന ആ ഒരു സീ ചണ്ടത് എന്തുകൊണ്ട് അറിയുന്നില്ല അങ്ങനെയൊക്കെ കൊറെ കാര്യം എനിക്ക് മനസ്സിലായില്ല.
അത് കാറടിച്ചിട്ട്.
അല്ല കാറിടിച്ച് മരിക്കുന്നതിന്റെ അല്ല. അയാളെ ഇഷ്ടമായിട്ട് അയാളെ കാണാൻല് വീട്ടുകാരെ കൊണ്ടാ അവിടെ വരുന്നത്. ഏ അ തേയിലതോട്ടത്തി പക്ഷെ അയാൾക്കെ ഈ പെണ്ണ് മുമ്പിൽ ചെന്നിട്ട്. പിന്നെ ഓളെപ്രേതം ഗോസ്റ്റായിട്ടല്ലേ അയാടെ മുമ്പിൽ വരുന്നേ. എന്നിട്ട് അയാക്കെന്താ മനസ്സിലാവാ ദേ ഇത് ആ അവ സ്നേഹിച്ച പെണ്ണാന്നൊന്നും മനസ്സിലാവാത്ത എന്താ സ്നേഹിച്ച എല്ലാം ആയി ഇൻസ്റ്റാ വഴിയായിയിരിക്കും എന്തോന്നാ എനിക്കത് പിടി കിട്ടിയില്ല കേട്ടോ. സിനിമ കണ്ടിട്ട് ഉം.
അത്-
ഉം യാക്ക് പിടി കിട്ടിയോ എങ്കി പറയണേ!
ഇക്ക്ത് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല?
എക്ക് പിടി കിട്ടിയോ അത് ശെരി ഇൻസ്റ്റ വഴിയാണോ?
അയിലന്നെ. മ്മള് പിന്നിം പിന്നിം റിപ്പീറ്റ് കണ്ടാൽ മതി. പിന്നെ ഞാൻ ഒരു വട്ടല്ലേ അവിടുന്ന് പോയി കണ്ടത്.
ആഹ്
പിന്നെ ഫോണില് കയറ്റിയാണ്ട് കണ്ടീന്.
ഓഹ്
അപ്പൊ അങ്ങനെ മനസ്സിലായി കൊറൊക്കെ പക്ഷെ- ഇപ്പൊം ഇപ്പൊ ഓർമ്മല്ല.
ഓഹ് അത് ശെരി ആ എനിക്കത് കണ്ടിട്ടത്.
ഉള്ളിലുണ്ട് പക്ഷെ വരുന്നില്ല
ഓ അത് ശെരി ആഹ് എനിക്കത് ഒട്ട ഒട്ടുമേ പിടികിട്ടിയില്ലാ അത് എങ്ങനെ ആണെന്ന് ആഹ് പക്ഷെ സിനിമ ഉള്ള ആ ഒരു വ്യത്യാസൊക്കെ ണ്ട് ഒരു എൻജോയ്മെന്റ് ഉണ്ട് എന്റർടൈൻമെന്റാ അമാശയൊക്കെ ആയിട്ട് അങ് പോം.
ഉം
ഉം ഉം ഉം ഉ അങ്ങനെ പിന്നെ വാഴ ടു കിള്ളാമോ ഞാൻ അത് കണ്ടില്ല.
ആഹ് അത് കൊള്ളാം ഇനി വാഴ ആഹ് ത്രീയും വരാണ്ടല്ലോ.
ഓ ത്രീയുണ്ടോ ഞാൻ വാഴ ഫസ്റ്റ് ഒന്ന് കണ്ടായിരുന്നന്ന്..
ഉമ് അതും ഞാൻ കണ്ട്ക്ക്ണ്.
ആഹ് ആഹ് പിന്നെ ഇപ്പൊ അടുത്ത്റങ്ങിയാ സിനിമ ഏതാ ഇപ്പൊഅടുത്തേതാണ്ടൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ?
ഞാന് എക്സാമാണ് അപ്പം.
ഓഹ് അത് ശരി.
അതോണ്ട് അത് നോക്കില്ല ഇപ്പൊ.
ഓഹ് ഓഹ് അത് ശരി ഏത് എക്സാമാ? പി എസ് സി വല്ലോം ആണോ?
ഏഹ് പി എസ് സി ഒന്നുമല്ല. എം ആർ ഐ സിന്റെ
ആഹ്
ഞാൻ പഠിക്കയാണ്! !
ഓഹ് അതു ശരി
അപ്പൊ അയിന്റെ എക്സാമാണ്. ആറാം ന്തി തിങ്കളാഴ്ച
സെമ്മാണോ?
പബ്ലിക്ക്
സെം എക്സാം ആണോന്ന് സെമസ്റ്റർ
ഏഹ്.
എന്ത് എന്തിന്റെ എക്സാംന്നാ? എനിക്കത് പിടികിട്ടിയില്ല, എം, ആർ??
എം ആർ ഐ സി
എം ആർ ഐ സി അതു എന്തിൻ്റെ ആടെ?
ഏ സി മെക്കാനിക്ക്
ഓഹ് അത് ശരി ആഹ് ആഹ് ആഹ് ശരി ഏ സീ മേക്കാനിക്ക് ഓക്കേ ഓക്കേ
ഉം അപ്പൊ അയിനാണ് ചേർന്നതും
ഓഹ് അതു ശരി! !
ഉം....
ഏഹ് ആഹ് ഓക്കെ ആഹ് അതെ എത്ര ഇയറാ കോഴ്സ്?
രണ്ട് ഇയറ് രണ്ട് ഇയറ് കഴിഞ്ഞു
ഓഹ് അതു ശെരി അതൊക്കെ പഠിച്ചാ വിദേശങ്ങളിലാണോ ജോലി സാധ്യത?
ആം ആഹ് അവിഡിണ്ട് ഇവിടെണ്ട് നാട്ടിലൊക്കെണ്ട്
നോ ഓക്കെ
അപ്പ അതിനൊക്കെ പോകണം ണംന്നാണ് ഇന്റെ ഒരു ആ ഗ്രഹം
ഓഹ് ഓക്കേ ഉം ഉം ഇപ്പോ അല്ലേലും പ പുള്ളേരൊന്നും നാട്ടി നിക്കത്തില്ല
ഉം ഗേൾസിന് പറ്റൂല്ലാന്നാണല്ലോ എല്ലാരും പറയലേ? ഗേൾസിന് പറ്റൂല്ലന്ന് ഏ സി മെക്കാനിക്ക് പ
ആഹ് അതാ ഞാനും ആലോചിച്ചത്. കേട്ടോ മനസ്സിലുണ്ടായിരുന്നു ഗേൾസ് എങ്ങനെ പടി ഒക്കുവോന്ന് എന്റെ മനസ്സിൽ തോന്നി
അപ്പൊ എല്ലാർക്കും കാട്ടി കൊടുക്കാന്നു വെച്ചു
ഓഹ് അത് ശെരി വെറൈറ്റി. ആഹ് ഇയാള് ആരും കടക്കാ ത്ത വഴിൽ കൂടൊക്കെയാണ് ഇയാൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലിയോ? ആഹ് അപ്പം പിന്നെ വിജയം സുനിശ്ചിതവാ. ഹ്ഹ ഹ്ഹ ഹ്ഹ പ്പോ ആഹ് അങ്ങനെ ഇറങ്ങി തിരിക്കാൻ ഒരു മനസ്സില്ലിയോ അപ്പം
ആഹ് ഇൻ
ഓൾ ദ ബെസ്റ്റ് ഉം ആഹ് ഓക്കെ ഓക്കെ ഉം ആഹ് ഇപ്പ അല്ലേല് ആഹ് ഇവര് ഇവിടെ നി ക്കാറില്ല കേട്ടോ പിള്ളാരൊന്നും വെളിയിലോ വെളി നാട്ടുകളില
എവടെക
വെളിനാടുകളി ലല്ലയോ പഠിച്ചു കഴിഞ്ഞാ എല്ലാരും പോന്നേ ഇവിടെ അതുകൊണ്ട് ആഹ് ഇവരൊന്നും ഇല്ലല്ലോ
ഉം ഉം അതാണ് സുഖം
ആഹ്
സ്വന്തം നാട്ടിന്ന് കൊറച്ചൊക്കെ വിട്ടിക്കണം
ഓഹ് അത് ശരി
അത് നല്ലതാ എന്നാലേ നമ്മുക്ക് വിടേക്കെങ്കിലും പോണമങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ
ഓഹ് അത് ശരി ആഹ് എന്നാലും വിശ്വസിച്ച് എങ്ങനെയാ പിള്ളേരൊക്കെ വിടുന്നേ
അയിൽ നമ്മക്കൊരു വിശ്വാസം വേണം
ഓഹ് പിള്ളേരിരിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടേ നമുക്ക് വിടാ അല്ലിയോ വെളിയിലോട്ട് ഉം എനിക്ക് എന്റെ മക്കളെ അങ്ങ് ആഹ് എന്റേ കൊച്ചു പിള്ളേരാ ഒന്നിലും ആറിലും പഠിക്കുന്നതാ എന്നാലും അവർക്ക് ഇനിയിപ്പം ഇച്ചിരിയൊക്കെ കഴിയുമ്പോ ഇനിയിപ്പം വെളിയിലോ ത്തവാത്തില്ല ആറാം ക്ലാസ് കഴിയുമ്പോ ഇനിയിപ്പം ന്ന് പറഞ്ഞാ പത്ത് പെട്ടെന്ന ആവത്തില്ലയോ പത്ത് പ്ലസ് ടു പെട്ടെന്നവുമല്ലോ ഇനിയിപ്പം
ഉം ഉം
പ്പൊ വെളിയിലോട്ട് എങ്ങനെ അവനെ മോനാത് വിട്ടു പഠിപ്പിക്കും എന്നൊക്കെ ഉള്ള ചിന്തയുണ്ട്
ഉം പിന്നെന്താ എന്ന ആയിക്കോട്ടെ
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് കട്ട് ചെയ്തേരേ കട്ട് ചെയ്തേരെ